ഹലോ കേര ആഹ് തിരക്കാന്നോടാ
അല്ല പറഞ്ഞോ
ജോലിയൊക്കെ ഒതുങ്ങിയോ
ആഹ് ജോലിയൊക്കെ ഒതുങ്ങി കുഞ്ഞിനെ ഉറക്കായിരുന്നു
ആന്നോ ഞാനിപ്പ രണ്ടു ദിവസം കൊണ്ടൊക്കെ തിരക്കായിരുന്നു അതാ പിന്നെ നിനെ വിളിക്കഞ്ഞ അതാ ഞാൻ ഇനിയിപ്പൊ കുഞ്ഞു ഉറങ്ങിയല്ലോന്ന് എനിക്ക് അറയില്ല അതാ തിരക്കാന്നേ
ആഹ് ഇല്ല കൊഴപ്പില്ല സംസാരിച്ചോ എന്തോ എടുക്കുന്നു
ഞാന് ഇവിടെ ഷോപ്പിൽ വന്ന് ഇന്നലെ ലീവ് ആയിരുന്നല്ലോ
ആണോ
ഉം ഇന്നലെ ഇവിടെ തിരുവനന്തപുരത്ത് വരെ പോണല്ലോ
ആഹ് ആഹ് ആഹ് ഫുഡൊക്കെ കഴിച്ചോ
ഫുഡൊക്കെ കഴിച്ചു നല്ല ഉറക്കം വരുന്നുണ്ട് ഇന്നത്തെ യാത്രയുടെ ക്ഷീണം ഇതുവരെ മാറിയില്ല
ആണോ ഇന്ന് ലീവ് എടുക്കാഞത് എന്താ
ഇന്നലെ ലീവ് ആയിരുന്നു ഞായറാഴ്ച നമ്മക്ക് നാല് ലീവ്ള്ളത് എല്ലാ മാസത്തിലും നാല് ഞായറുണ്ട് അതില് ലീവുണ്ട് നാല് ലീവ് അത് കൂടാതെ എക്സ്ട്ര എടുത്തതല്ലേ പിന്നെ വരാതിരിക്കാൻ പറ്റത്തില്ല
ആഹ്
പിന്നെ മീനൊക്കെ കിട്ടിയോ
ആഹ് മീനാണെങ്കി കിട്ടിയ മത്തിയായിരുന്നു
ആ ഇപ്പം മത്തിയുടെ ഇതാ മത്തി അല്ലെങ്കിൽ കൊഴിയളാ
ഓഹ് ഇത് രണ്ടെ ഒള്ളൂ ഇപ്പൊ
ഇത് രണ്ടേ ഒള്ളിപ്പോ
ഉം മത്തി കറി വെച്ചു
ഇഷ്ടോ നെത്തോലി ഉണ്ടായിരുന്നു നെത്തോലി എ ഇഷ്ടോ ഒരു മിനിറ്റ്
ഉ
കൊണ്ടരുന്നില്ലേ കേട്ടോ ഇല്ല ആഹ് നാള വൈകീട്ട് കിട്ടത്തൊള്ളൂ ആഹ് എടാ പിന്നെ എന്തോ ചെയ്യുന്നു പിന്നെ എന്തോ ചെയ്യുന്നന്തോ
പിന്നെ ഇവടെ ഇരിക്ക്ന്ന്
ഞാൻ ഷോപ്പിലാട്ടോ എടക്കെടക്കേ കസ്റ്റമേഴ്സ് വരുന്ന് അപ്പോ ഉം എന്തോ പറയാ വന്ന് ആഹ് പിന്നെ സ്കൂൾ ഒറപ്പിന്റെ ഒക്കെ കാര്യങ്ങൾ എന്തോ ആയി വീട്ടി പോയിട്ട് ഇങ്ങ് വന്നോ അതോ വീട്ട്ലാണോ
വീട്ട്ലാ വീട്ട്ലാ
ആണോ ഇഞ് ഹസ്
ആഹ് ആഹ് വന്നു വന്നു വന്നു
അതെ ആഹ്
ഉം മഴയുണ്ട ഇന്നലെ വരെ മഴയാരുന്നു ചിന്ന് നല്ല വൈല
ഇന്ന് വൈലും കാണുന്ന് ഇവിടെ മന്താര ഉണ്ടും താന് മഴ ആഹ് ക്ഷെ തുണി ഒണക്കി എടുക്കാ പാടാന്നേ
ആണ് തുണി ടെറസിന്റെ മണ്ടയ്ക്കൊന്നും കൊണ്ടിട്ടാലൊന്നും രക്ഷയില്ല
ഇല്ല കൊച്ചുങ്ങളെ തുണി ഒണങ്ങി എടുക്കാനാ പാട്
ഭയങ്കര പാടാ മഴയത്തൊക്കെ കൂടി പെട്ടെന്ന് കേറുമ്പം തെന്നി അങ്ങ് വീഴും അറിയാനൊക്കത്തില്ല പായലൊക്ക പിടിച്ചടക്കുവോ
ആന്ന് ആന്ന്
നമ്മള എത്ര വൃത്തിയാക്കിട്ടന്ന് പറഞ്ഞാലും മഴ വരുബ
അത് അത് സത്ത്യവാ
ഭയങ്കര ബുദ്ധിമുട്ടാ അത്കൊണ്ട് ഇപ്പ തറയിൽ അഴ കെട്ടിക്കഴിഞ്ഞാ വൈലും കിട്ടത്തില്ല
അ ആഹ് ഇനി ഇപ്പ ഇത്രം ദിവസം നല്ല ചൂട വൈല് എനിക്ക് തോന്ന്ന്ന് നമ്മൾ എത്രിം സഹി സഹിക്കും പക്ഷെ മഴ
ആഹ് മഴ
പറ്റത്തില്ല
വൈല് പിന്നെ നമ്മള് എന്തേലൊക്കേ ഞമ്മള് ചെയ്യും
വെയിലൊക്ക നമ്മക്ക് എന്താ ചെയ്യാലേ എല്ലാ കാര്യങ്ങളും നടക്കും ചൂടാണ് താനും ഉം അല്ലെങ്കി ചൂടിനെ നമ്മൾ പ്രതിരോധിച്ചിരിക്കുനേ അല്ലാതെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരുന്നി ല്ലല്ലോ കാര്യങ്ങൾ
മഴ വന്ന് കഴിഞാ എറങ്ങാനൊക്കത്തില്ല വെളീല്
സത്ത്യവാ ഉച്ച കഴിഞ് ഉച്ച കഴിഞ് അങ്ങ് മഴയാ അതുവല്ല രാവിലെ രാവിലെ മഴയാ കൊറച്ച് വെയിൽ കണ്ടാ കൊറച്ച് മഴ കൊറച്ച് വെയിൽ കണ്ടാ കൊറച്ച് മഴ ഇത് തന്ന
ആണ് മഴ കാരണം ഒര് രക്ഷില്ല
ഇല്ല എന്തിയാ എല്ലാരും എന്തിയാ പോയോ ജോലിക്കൊക്കെ പോയോ
ആഹ് എല്ലാരും ഉണ്ട് ഇവിടെ ചേട്ടനാണെങ്കില് ഇല്ല ഇവിടെ ചേട്ടൻ പൊറത്താണല്ലോ പിന്നെ ചേട്ടന്റെ അമ്മ മരിച്ചിട്ട് ഇന്നിപ്പം പത്ത് മുപ്പത് ദിവസം ആവുന്നതേ ഒള്ളു
അയ്യോ ആഹ് ഹാ മരിച്ചിട്ട് ആഹ് ഇ പയ്യാണ്ടിരിക്കുവായിരുന്നോ അമ്മ
യൂറിനറി ഇൻഫെക്ഷൻ ആയിരുന്നു
ആഹ് ആഹ് ആഹ്
യ്യൂറിനറി ഇൻഫെക്ഷൻ ക വേദന ഉണ്ടായിട്ട് കൊണ്ടുപോയതാ ഇങ്ങനെ അമ്മയ്ക്ക് ഒരുപാട് മരുന്ന് കഴിക്കുന്നത് നക്ക് ഹാർട്ടിനൊക്കെ പ്രശ്നമള്ളായിരുന്നു അങ്ങനെ മരുന്നെല്ലാം കഴിച്ച ക്ഷേ അങ്ങെനെ കൊണ്ടോയൊപ്പോ യൂറിനറി ഇൻഫെക്ഷനാന്ന് പറഞ്ഞ് ആ ഇൻഫെ ക്ഷൻ അങ്ങോട്ട് പിന്നെ ബ്ലഡിലോട്ട് കലർന്ന് പിന്നെ മൂത്രം ഒഴിക്കുമ്പോ ബ്ലഡ് ആ വരുന്നങ്ങ് ആളങ്ങ് തളർന്നു പോയായിരുന്നു
അയ്യോ
ഉം പിന്നെ സോഡിയം പൊട്ട്യാസം കുറഞ്ഞു അങ്ങനെ ഒരു അസ്വം വന്നപ്പോ എല്ലാ അസ്വം ഒരുമിച്ച് വന്ന് എന്തോ മരിക്ക ക്ക്യാൻ തന്നെരു കാരണം അത്രേള്ളൂ അങ്ങനെ അത് പിന്നെ അച്ഛൻ ജോലിക്ക് പോയി അനിയൻ ജോലിക്ക് പോയി ഞാൻ മാ തേളിപ്പം ഞാനും കുഞ്ഞു
ആഹ് ആഹ് അഹ്
ആഹ് പിന്നെ എല്ല അവിടെ എല്ലാരും സുഖായിട്ടിരിക്കുന്നോ
എല്ലാരും സുഖവായിട്ടിരിക്കുന്നു ഇനിയിപ്പോ സ്കൂളുറപ്പല്ലയോ അതന്റെ ഓരോ സധനങ്ങള് മേടിക്കാനും അങ്ങോ അങ്ങട്ടിങ്ങോട്ടെല്ലാം നട്ടോട്ടം എനിക്ക് പിന്നെ ബുക്കെല്ലാം വാങ്ങി ചിന്നി ബാഗ് മേടിക്കണം പിള്ളേർക്ക് ആഹ് ബാഗിനൊക്കെ എന്തോ വെലയ ഭയങ്കര വെല
ബാഗ് മാത്രം പോരാല്ലോ ഇങ്ങേത്തെ ചെരുപ്പ് വരെ മേടിക്കണോല്ലോ
ആന്ന് അത് വീട്ടിയെസ് സ്കൂളിലിടാനൊള്ള ഷൂ മേടിക്കണം പിന്നെ ബുധനാഴ്ചേസം ഇടാാനുള്ള അല്ലാത്ത ചെരുപ് വേണം
ഉം ഭയങ്കര റിസ്ക്കാ അതെക്കെ
ഈ രണ്ടു പേർ കൂടി ഇപ്പ ബുക്കും എല്ലാം കൂടെ മേടിച്ചു കഴിഞ്ഞപ്പോ തന്നെ ഒരു തുകയായി ഇനി ബാഗ് ഉം ഒരു ബാഗിന് തന്നെ പത്തറുന്നൂറാ എഴുന്നൂറാ രൂപ എങ്ങണ്ട
ആണ്
മേടിക്കുമ്പോ എന്തായാലും നല്ലൊരെണ്ണം മേടിക്കണേ
ഒരാക്ക് മേടിക്കുമ്പോ ഒരാക്ക് മേടിച്ചില്ലേ ഖർവാണല്ലോ
കാന്നോ കെറവൊന്നുമല്ല മോന് എന്തോ മറ്റേ ഇവരെല്ല കാർട്ടൂണൊക്കെ കാണുന്നുണ്ട് കാർട്ടൂൺന്റെ പടഒള്ളതൊക്കെയ വേണ്ടി മോള്ക്ക് കാർട്ടൂൺസിന്റെ മറ്റെ ടെഡിയ ടെഡിബിയറോ അല്ലെങ്കി അങ്ങത്തെ പാവക്കുട്ടിയുടെ പടം വരുന്നെതോ ബാർബിടെയോ അങ്ങനെക്കെ ക്കെള്ളത് പടങ്ങളവര് നോക്കുന്ന അവര് വെലയൊന്നൊന്നു നോക്കുന്നില്ല പടങ്ങള നോക്കി എയുതും നോക്കി എ
മ്മ്
ഓ പാത്രോ ആയാലും ഇന്നിപ്പോ ഷോപ്പി തെരക്കില്ല പക്ഷെ ഒരു കസ്റ്റമർ വരുന്ന് പറഞ്ഞ് ഇതുവരെ കണ്ടില്ല
ഓഹ്
ഓഹ് വിളിച്ച് വെച്ചിട്ടുണ്ട് ഇ കണ്ച് ആ ഡോക്ടർ ഉച്ച കഴിഞ്ഞിട്ടേ ഉള്ളു
ആഹ്
ഒപ്ടിക്കിൾസെല്ലാട അവിടെ
ആഹ് ആഹ് ആഹ്
സാർ ഉച്ചയാവും പകല് ഹോസ്പിറ്റ്ല് ഇരിക്കു കേട്ടാ ഗവൺമെന്റ് ഹോസ് പിട്ട്ലെ ഒരു മണിക്ക് ശേഷം ഇവടെ വരും എന്നിട്ട് ഇവിടെ വീട് അടു ത്താ വീട് അടുത്ത സാറങ്ങ് പോവും പിന്നെ നമ്മള് വിളിക്കുന്നേനനുസരിച് വരും ത്തുള്ളു കസ്റ്റമർ വരുന്നേ പേഷ്യന്റ് വരുന്നേനൻസരിച്ട്ടേ
ആഹ് ആഹ് ആഹ്
അങ്ങനെ വരു
ആട നിന്റെ വീടിന്റെ അടുത്തന്നാണോ ഷോപ്പ്
ആഹ് എനിക്ക് എന്റെ വീട് പത്ത് രൂപ പോയിന്റല്ലേടാ അവിടുന്ന് ഇങ്ങോട്ട് പത്ത്‌രൂപ പോയിന്റ് ഉള്ളു എനിക്കാന്നി വേറെ ജോലിക്ക് നോക്കണോന്ന്ണ്ട് പക്ഷേ കൊച്ചുങ്ങള്ടെ ഒരു സമയം വെച്ചിട്ട് എനിക്ക് ഇത് ഓക്കെയാണ്
ആഹ് ആഹ്
കാരണം വെച്ചാ ഒമ്പതേ മുക്കാൽ ആവുമ്പം വന്നാൽ മതി ഒമ്പതേ മുക്കാൽ ഒമ്പതര ക്കുംഒമ്പതേ മു- കാലിന് ഞാനിവടെ കേറണം കൊച്ചിങ്ങക്ക് ഒമ്പതരക്ക വണ്ടി സ്കൂൾ വണ്ടി ചിലപ്പോ ഞാൻ അദിൽ കൂടി ഞ്ഞി വരും അല്ലെങ്കിൽ ബസ്സിൽ ഇങ് വരും
വരും വരും ആഹ്
ആഹ് ഇവിടുന്ന് നടന്ന വേണമെങ്കിലും വീട്ടിൽ പോവാം വൈകിട്ട് പിന്നെ അവര് നാലേ മുക്കാല് അഞ്ചുമ മണിയാവുമ്പോത്തേക്ക് വരും അഞ്ചര ആകുമ്പോത്ത എനിക്ക് വീട്ടി ചെല്ലാം
ഓക്കേ ആ പിള്ളോരൊക്കെ ഒരു സമയം ഒരു ഇത ആവുന്നോടം വരെൊക്കെ എന്തെങ്കലുമൊക്കെ പിടച്ച് ന നിക്കണം
ആന്ന് ഇവര് കുഞ്ഞു പിള്ളോരായിരിക്കോ മൂന്നിൽ ഇനിയിപ്പോ മൂന്നാം ക്ലാസ്സിലാ
ആഹ്
അപ്പൊ അവര് അവരോരു കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാറായി ഏഴാം ക്ലാസക്കെ ആയി നമ്മുക്ക് രക്ഷപ്പെട്ട്
ഹസ്ബൻ റ്റോ അന്നേരം
ഇവിടെ നാട്ടിലുണ്ട് റബ്ബർ വെട്ട
ഓ ഓ ആഹ് എല്ലാരും കൂടെ പില്ലാരും ഒക്കെ ഇച്ചിരി ആയിട്ട് എന്തേലുമൊക്കെ പുറത്തോട്ട് വേറെ നോക്കിയാൽ മതി അല്ലാതെ പെട്ടെന്നൊക്കെ മാറിയാലങ്ങന
പത്ത് പിള്ളോര കൊച്ചു പിള്ളോര നമ്മള അങ്ങനെ ഇട്ട ആരു ഇല്ല വേറെ നോക്കാനും ആരു ഇല്ല വീട്ടില്
ആഹ് നിങ്ങളെ ഉള്ള്
ആഹ് മോനും മോളും ആഹ് പെൺ കൊച്ചിനെ നമുക്ക് ഉപേക്ഷിക്ക- കുറവ വിചാരിക്കും പെൺ കൊച്ചിനെയും വിചാരിക്കാൻ പറ്റത്തില്ല ആൺ കൊച്ചുങ്ങളെയും വിചാരിക്കാൻ പറ്റത്തില്ല ഈ വന്ന കാലം
ആന്ന് രണ്ടു പേരെ നമുക്ക് പെൺ പിള്ളേരെ നോക്കുന്ന പോലെ വേണം ആ ൺപിള്ളേരെ നോക്കാൻ
ആന്ന് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവ-
ആഹ്
എന്തൊലൊക്കെ നോക്കണോടാ പിന്നെ ഇനിയിപ്പോ ഞായറാഴ്ച ഒരു കല്യാണം ണ്ട് ഞായറാഴ്ച ദിവസം നമ്മൾ എവിടെങ്കിലും ഇച്ചിരി നല്ല ഫ്രീയായിട്ട് ഇരിക്കുന്നതേ
ആഹ് ആഹ് നാളെ മറ്റന്നാളും ചേട്ടന്റെ ഒരു ഫ്രണ്ട് ആഹ് ഞങ്ങൾക്കു ഉണ്ട് ചേട്ടന്റെ ഒരു ഫ്രണ്ടിന്റെ പെങ്ങട കല്യാണ നാളെ മറ്റന്നാളും
ജാ അതിന് പോയാ അന്നത്തെ ഒരു ദിവസം പോയി
ആഹ് ഇന്ന് ആന്നെ മഞ്ഞൾ കല്യാണോ ഹ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുപ്പ അതിന് പോണം കല്യാണ റിസപ്ഷന് പോണം കല്യാണത്തിന് പോണം കോട്ടയത്തെങ്ങാണ്ടാ കൊണ്ടു പോകുന്ന ആ അങ്ങോട്ട് ഞാൻ പോകുന്നില്ല കുഞ്ഞുള്ളത് കൊണ്ട് പിന്നെ ഇവിടെ വീടിന്റെ അപ്പുറത്തായോണ്ട് ഇതിനൊക്കെ പോകും അല്ലതായ നല്ല വാതൽ നൊന്നും പോകുന്നില്ല
ഇല്ല ഒരു ദിവസം അങ്ങ് പോയന്നേ വീട്ടിട്ട്
അയ്യോ ആന്ന്
ഇവിടെ ഭയങ്കര മടിയാ എന്നാ പോവേം വേണം പോ ഇരിക്കാനും പറ്റത്തില്ല
പറ്റത്തില്ല ആന്ന്
വീട്ടി ഇരിക്കാൻ കൊതിയാവ ഇപ്പൊ
ഉം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കാര്യം നട
നടക്കത്തില്ല അ ഇല്ല ഈ മഴ വെയില് ഇവിടെ കടേല് ഷൊ ഷോപ്പിലിരിക്കുമ്പഴേ വെളിയിൽ വെയില് കാണുമ്പോൾ അങ്ങ് വീട്ടിൽ പോകവാൻ കൊതിയാവും കാരണം തുണികളൊക്കെ പറക്കി ട്ടുണക്കാനേ
ആവൂ അങ്ങനെ ഉം നമ്മളിപ്പോ എന്ത് പ്രതീക്ഷ് വാരി പൊറത്ത്ട്ടോണ്ട് വരും എങ്ങാണും മഴ പെയ്താ ഉള്ളതും കൂടെ നനയും
ആന്നാന്ന് ഇത് തന്നെ ഞാൻ വാഷിംഗ് മെഷീന് പകുതി കാറ്റടിച്ചിട്ടൂടാ പകുതി കാറ്റടിച്ചിട എന്നാലും അന്നാലും നല്ല വെയിലും ഉണ്ടില്ലെങ്കിലേ ഒരു മീഷിടാ
പകുതി ഒണങ്ങുവല്ലോ എന്നാലും ഒരു വല്ലാത്ത സ്മെല്ലാ കാര്യം
ആന്നാന്ന് പ്രത്യേകിച്ചെ നമ്മള് കംഫേട്ടുകളൊക്ക ഇട്ടാ ഇതാക്കുന്നത് പക്ഷെ വെയില് കൊണ്ട് ഒണങ്ങിയെങ്കിലേ കൊള്ളാവൂ
കൊള്ളത്തൊള്ളൂ ആന്ന് അങ്ങനെ ഇവിടെ അങ്ങനാ ഞാൻ അതവാ വെയില് ഇല്ലെങ്കിൽ തന്നെയും പിന്നെ എങ്ങനേലും ഒക്കെ എവിടെയേലും ഒക്കെ കൊണ്ട് വിരിച്ചിടും എല്ലേ വയങ്കര സ്മെല്ലാ
ആന്ന് പക്ഷെ ഒരാളും കൂടെ ഉണ്ടെങ്കിലേ നമ്മക്ക് വീട്ടിനകത്തെ ജോലിയും നടക്കും പൊറത്തെ ജോലിയും നടക്കും
ആഹ് അതിപ്പോ ഒറ്റയ്ക്ക്
പിന്നെ എടാ എനിക്ക് കോള് വരുന്നുണ്ടേ അങ്ങോട്ട് വിളിക്കന്നേ ഞാനേ അതൊന്ന് എടുത്ത് നോക്കട്ടെ
ആഹ് ശരി ഓ